കേൾക്കുന്നുണ്ടോ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ചോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ സുഖല്ലേ ആഹ് എന്തൊക്കെയ അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ മഴയൊക്കെണ്ടോ
ഇന്ന് പെയ്തിട്ടൊന്നുല്ല പക്ഷെ മൂടിയും കൊണ്ടാണ് വെയിലൊന്നുല്ല.
ഉം രണ്ടു ദിവസായിട്ട് ഇവിടെ നല്ല മഴ തന്നെയാണ്.
ആഹ് ഇന്നലെയും മെനിഞ്ഞാന്നും നല്ല മയണ്ടായിരുന്നു
ഇരുന്നല്ലല്ലേ ഉം എന്താ ഫുഡ് ഭക്ഷണകെ ചായ കുടിച്ചില്ലേ?
ആഹ് ചായക്കെ കുടിച്ചു.
ഉം ഉം ഫുഡൊക്കെ ആയോ ചിക്കൻ ഉള്ളതൊക്കെ തിരക്കിലാവുലേ.
ആവണ് കൂട്ടാനായി ചോറിന്റെ അടുത്ത് കൂട്ടി ഓല പറഞ്ഞായച്ചിട്ടുള്ള ആയിനൊക്ക ഒരുങ്ങ.
ഉം ആഹ് അതാ നല്ലത് രാവിലത്തെ കുറച്ച് തെര് ക്കെ ഫ്രീ ആണ്ടാവ അല്ലേ ഉം കുട്ടികളൊക്കെ സ്കൂൾ പോയില്ലേ.
രണ്ടാള് പോയി ഒരാൾ ഇവിടെണ്ട്
ആഹ് ആഹ്
എത്ര കുട്ട്യാളാ
എനിക്ക് നാലാള്
എത്രയിലോക്കെ പഠിക്കല്ലേ എല്ലാരും
മൂത്ത മോള് ഉം മൂത്ത മോള് ബി എസ് സി നഴ്സിംഗിന് പഠിക്കാണ് മോന് വലിയ മോന് പ്ലസ് ടു ആണ് രണ്ടാമത്തെ മോന് പത്താം ക്ലാസ് ചെറിയ മോന് ആറില്,
ആഹ് ആഹ്.
ഉം ഉം അനക്ക് എത്രക്കളാ?
മൂന്നാള് വലിയ ആള് ഒമ്പതില് രണ്ടാമത്തെ ആള് ആറില്.
ആറില് ആഹ് ആഹ് ഒന്നേരയിട്ടോള്ളോലൊ ല്ലേ ആഹ് ആഹ് ഉം ആളിവിടെ നാട്ടില്ണ്ടോ അതോ പ്രവാസിയാ
നാട്ടിൽ ഇണ്ടായില്ല. പ്രവാസേര്ന്നു ഇപ്പൊ നാട്ടിലാണ് ഇനി പോണില്ല.
ആഹ് അതെ ആഹ് ആഹ്. ആഹ് അയ്ശെരി ഉം. ആഹ് ഇവിടെ നാട്ടിലിണ്ട് ബിസിനസ് ആണ്
ഉം ഉം മോളെ ജോലിയായിട്ട് കെട്ടിക്കാനാ
ആഹ് ജോലി ആവട്ടെന്ന് കരുതിയിട്ടാണ് ഉം ഒരു വർഷം കൂടിണ്ട് നാല് വർഷത്തെ കോഴ്സാണ് ഉം ഉം മൂന്ന് വർഷായി.
ഉം ഇപ്പൊ എല്ലാർക്കും ജോലിന്നത് അല്.
ആഹ് കുട്ടികൾ ഞമ്മളെ പോലെല്ലല്ലോ ഉം. കുട്ടികളിപ്പോ ജോലി ന്ന്ള്ള ലക്ഷ്യത്തിലല്ലേ ഉം അതെ ഉംഹ് ഇഞ്ഞ്ള്ള തലമുറകളും ഒക്കെ എന്തെങ്കിലുക്കെ.
സ്വന്തയിട്ടൊക്കൊന്ന് ആഹ് നോക്കട്ടെ ഉം വീട്ടില് ആര പ്രായം ആരൊക്കെണ്ടോ ഉം
ആഹ് ണ്ട് വീട്ടില് ഉമ്മണ്ട് പ്പണ്ട്
ഉം ഉം ഉം ഉം എന്താ കുട്ടികൾക്കൊക്കെ അസുഖൊന്നുല്ലല്ലോല്ലേ ഇപ്പൊക്കെ സ്കൂളുകളിലൊക്കെ പ്പോ പകർച്ചപ്പനി ഉം ഒന്നുംല്ലല്ല ല്ലേ ഉംഹ് ഇപ്പൊ കുട്ടികളായി. ട്ത്തിങ്ങനെ എടപഴകുമ്പളെ പനി കാര്യങ്ങളും ഉം ഒക്കെ ചെല ഭാഗങ്ങളിലൊക്കെ പകർച്ചവ്യാധികളൊക്കെ പറയുന്ന കേട്ടു. ഉം അവിടെ പ്രശ്നങ്ങളൊന്നുല്ലല്ലോ ലേ
ഇല്ലല്ല കാലാവസ്ഥ ഒന്ന് മഴയാണെങ്കി ഒന്ന് വെയിൽ
കാലാവസ്ഥന്റൊരു ആഹ് അതൊണ്ടാവും ഉം ഉം
ഉം
എവിടെ എങ്ങനെ കുട്ടയാൾ സ്കൂള് അടുത്തന്നേണോ സ്കൂൾ അടുത്തന്നേണോ
അടുത്ത് പറഞ്ഞാല് കൊറച്ച് പോണം. രണ്ടാമത്തെ മോന് സ്കൂൾബസിന് പോവും.
ഓഹ ഉം ഉം ആഹ് അട്ത്തന്നെ ആവൂല്ലേ ഉം ഉം ആഹ് ചോറൊക്കെ ആയി കറികളൊക്കെ ആവണു ഉം മീന് ഞാ മീന്റെ പണിയിലാണ് ഉം മീൻ വൃത്തിയാക്കേര്ന്നു ഉം
ആഹ് വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില്മ്മണ്ട് ഇപ്പം മ്മ മാത്രേ ഉള്ളൂ. ഹസ്ബന്റ് പുറത്തു പോയി മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇഞ്ഞിപ്പോ നാലുമണി മൂന്നര നാലുമണിയൊക്കെ ണ്ടാവും ഞ്ഞിപ്പോ എല്ലാവരും ഒന്ന് എർങ്ങെങ്കിൽ.
ഓഹ്.
ഉം.
മോള് നിന്ന് പഠിച്ചേ അതോ ഇവിട്ന്നന്നെ പോവോ
ഓള് ഡെയിലി വന്ന് പോവാണ്
ആ ആ അപ്പ അടുത്തന്നെയാണ്
തന്നെയാണ് ഒരു മുക്കാൽ മണിക്കൂറും ഇപ്പ യാത്രയൊള്ളൂ മ് ഇവിടെ എം ഇ എസ് കോളേജ് മാലാറമ്പ് എം ഇ എസ് കോളേജിലാണ്
ആ ആ അപ്പൊ സുഖേക്കാരം ബസ്സിനങ്ങനെ പോണം
ആ ബസ്സിന് പോകല
മ് മ്
പിന്നെ ഇന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ണ്ടാവുമ്പോ പൊറത്തു പോവലിണ്ട് തിരു തിരൂര് അങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ചക്കെങ്ങനെ ഇന്റേൺഷിപ്പായിട്ട്. പോകല്ണ്ട് പഠിക്കണ ഭാഗായിട്ട് ചെറിയ കുട്ടി ആൺകുട്ടിയാവുല്ലേ.
ആ മൂന്നാളും ആണേനെ പെൺകുട്ടില്ല.
ആ അയ്ശെരി.
ഇങ്ങെക്ക് എത്ര പെണ്ണാ? ആ വല്യത് മാണം ആ
ആ മൂത്തത് പെണ്ണ് ബാക്കി മൂന്നും ആൺകുട്ടികളാണ്
മ് പിന്നെ സാവധാനൊക്കെ കെട്ടിച്ച മതി ഒന്നൊള്ളല്ലോ
ചെയ്യുണ് ണ്ടോ?
ഇല്ലല്ല വർക്കൊന്നുല്ല.
ആ ആ
എല്ലാരും വർക്ക് ചെയ്യ്ണ്ടാെയ്ച്ചാ വർക്ക് ഒന്നും ഇല്ലാ ന്ന ഇരുപത്തിനാല് മണി.
ആ ഞമ്മക്ക് വർക്കെന്നേണ് ഞമ്മക്കൊരൊയിവുല്ലല്ലോ ഫുൾ ഫുൾടൈം ഞമ്മ ഓള് വർക്കിലാണെലും നമ്മക്ക്
ഉം ഇതിലാറെ മെച്ചം പൊറത്ത് വല്ല വർക്കിനും പോകുന്ന
ചെയ്യുന്നേ ആഹ് അതാ നല്ലത് ഉം ഇതാവുമ്പോ ഒന്നുല്ല
ഉം കൂലില്ല ന്നാ എല്ലാരും ചോയിച്ചും എന്താ പണിന്ന്
ഒന്നില്ലേനും മ് മ്.
ഓൺലൈൻ ആയിട്ടൊക്കെണ്ട് എല്ലാരൊക്കെ പക്ഷെനും
ആഹ് ആഹ് ആഹ് ചെറുതായ് ട്ടൊക്കെ ഓൺലൈലായിട്ട് ഞാനും ചെയ്യുന്നുണ്ട്.
എന്തെയ്യ്ണ്.
ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്ന്ന് പറയാം ഇങ്ങനെ കുടുംബശ്രീന്റെ കീഴിലും ഹോം ഷോപ്പിന്റെ വർ ചെയ്യുന്നുണ്ട് പ്രൊഡക്ടുകള് സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ണ്ട്
ആണ്
മ്
ഞാന് ഇതുവരെ ഒന്നുല്ല ഇഞ്ഞിപ്പോ ചെയ്യണന്ന്ണ്ട് മോനൊന്ന്ണ് ചെറേ മോനോടി എന്തൊക്കെയാല്ലേ ആ സ്കൂളില ച വെച്ചാ ആഹ് ഇട്ടെറിഞ്ഞ് പോവാൻ പറ്റൂലല്ലോ
ആ മ് പിന്നെ ഒക്കെ ആയോ ഒക്കെ ചൊറും കൂട്ടാനൊക്കെ ആയോ ഒരുങ്ങിയോ ഒക്കെ ഉം കഴിഞ്ഞിക്കണുല്ലേ മ് മ് മ് മ് ഇട്ക്കാണെങ്കിൽ അങ്ങനെ ഇട് ക്കും അല്ലെങ്കിൽ അങ്ങനെ വെ.
ഓന് എണീക്കാൽ വൈകണെന്നുണ്ടെങ്കി വേം ഒരുവിധക്കെ കയ്യും അല്ലെങ്കിൽ.
ആഹ്
കാരഞ്ഞിട്ടും പിന്നാല നടക്കലും ഇടുക്കലും കഴിയുമ്പോൾ നേരം വഴുകും.
തിരുമ്പലൊക്കെ കഴിഞ്ഞോ ആഹ് പെണ്ണ് ചോറ് കൊണ്ടോകും ചെക്കന്മാര് കൊണ്ടോവൂല ഉം ചെറിയന് പിന്നെ ഓന്റെ സ്കൂള് ന്ന് ചോറ് കിട്ടും എന്തെലും. ചെറുതായിട്ട് എന്തേലും.
ചോറ് ചോറ് കൊണ്ടോ ചോറ് സ്കൂള്ന്ന് വാങ്ങിക്കോള ഇവിടന്ന് വാണ്ട.
ഉം ഉം ആഹ് ബനും അതന്നെ ചെയ്യല് കൂട്ടാം കൊണ്ടോകും ചോറവിട്ന്ന് വാങ്ങും
ഉം
മറ്റോനൊന്നും പിന്നെ കൊണ്ടോവൂല ഓല് പിന്നെ വല്യ കുട്ട്യളായതല്ലേ
ഉം ഇവന് വല്ല്യോന് ഇതുവരെ കൊണ്ട് പോയിന്നില്ല അപ്പൊ എന്താ ടീച്ചർമാര് പൊറത്തൂടായിട്ട്
ആഹ് ഉം ഉം
പിന്ന ഇപ്പൊ പൊറത്തത്ത ഭക്ഷണം ദിവസോം പറ്റൂല്ല
അതന്നെ
ഉം ആദ്യൊക്ക മടിയാന്നു ഇപ്പ പിന്നെ എല്ലാരും
ആഹ് എല്ലാരും കൊണ്ടുപോകുമ്പ പിന്നെ അങ്ങനെ ഇങ്ങട്ട് കൊണ്ടുപോയി ശീലാകും
ഉം ഞാൻ കൊട് പറയും എല്ലാരും എന്താ അപ്പ പെൺകുട്ടികള് മാത്രേ ഒള്ളൂ മടിയാണ്
കൊണ്ട് പോവാൻ ആഹ് അതന്നെ ഇവടേം
ഈ പ്രാവശ്യംല്ലാരുംപാടെ കൂടി തീരുമാനട്ത്ത്‌ ക്കാണ് അങ്ങനെ ആകുമ്പോ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടണ്ട്
ഉം ബദ്ധിമുട്ടില്ലല്ലോ ഉം അതന്നെ ഇബടിം ഉം ആരേലും പെൺകുട്ടിളെ കൊൻഡ്രോള്ളു ആൺകുട്ടികള് ചോറ് കൊണ്ട്രുലറിം
നമ്മള് കാലത്ത് പിന്ന ആണ് പെണ്ണ് നൊന്നുല്ലാ എല്ലാരും കൊണ്ടരും അത്
ഇല്ല ഇല്ല ഉം അതെ ഭക്ഷണം കഴിക്കാനിപ്പോ എന്താ പോരായി
എനിക്ക് മടിയാണ് ഞാൻ ക്ലാസ്സില്
ആഹ്
പിന്നഴ കുട്ടിയാൾ നമ്മ ഈ ഒരാള് പറയണ കേക്കാണ്ടാ അവനാൻ വെശ്ക്കുമ്പോ കൈക്കാന്നല്ലാതെ
ആഹ് വെഷ്ക്കുമ്പ ആഹാരം കഴിക്ക ഉം ഉം
ഓരോരോ കാലം വരെ
ഉം
കുട്ടി ചെറിയ കുട്ടി എന്താ നടക്കൂലേ നടക്കലൊക്ക തൊടങ്ങി
ആഹ് മൂന്നര വയസ്സാണ്
ആഹ് ആഹ് മൂന്നര ആഹ് ഞാൻ ഒന്നരാന്നാ കേട്ടെ
അംഗൻവാടി കൂ പക്ഷെ ഞങ്ങക്ക് അംഗനവാടി കൊറേ ദൂരേണ്
ദൂരവോണ്ടല്ലേ ആഹ് ശരിയെന്നാ
ഓല് പോവാണെങ്കി എഴുപത് രൂപേ ണ് പ്പ അങ്ങട്ടും ഇങ്ങട്ടും നടക്കൂല
അല്ലെ ആഹ്
പിന്നെ ഇന്ന്പ്പൊ കൊണ്ടാക്കാനും കൊണ്ടരാനും വര്ണു ഇപ്പൊ ടൈമൂല എന്തേലും വർ ക്കണ്ട് അപ്പൊ നടന്നാണെങ്കി അവിട കൊണ്ടാക്കി വരുന്നതിന് വീണ്ടും കൊണ്ടുവരാ പോവല്ലൊ
ആ അത് ശെരിയ പിന്നെ നമ്മുക്ക് അങ്ങനെ ആകുമ്പോ ഒന്നിനും ഒന്നിനും ഒഴിവും കി ട്ടൂല നമ്മുക്ക് ഇത് രണ്ട് നടത്ത അങ്ങട്ടും ഇങ്ങട്ടും നടക്കാന്
ഉ ടീച്ചറ് പറയും ടീച്ചറ് നടന്നാ പോണത് ടീച്ചറ് പോന്നോന്റപ്പം അങ്ങനെ പറയാ ഓരിക്ക് ഇറങ്ങ ഞമ്മുക്ക പോല്ല
പറ്റൂല നമ്മള് കുട്ടികളാര്ന്നപ്പ അങ്ങനെ ഒരെടത്തും വിടൂല്ലല്ലോ ഉം ചെറിയ കുട്ടികളാവുമ്പൊ
കൊറേ ദൂരണ്ട് ടീച്ചറ് ചെൽപ്പോ കാണാ ആരേലും കയ്യ്ട്ട്ട്ട് ഓലപ്പം പോണ്
പിന്നെ കുറെ കുട്ടിൾ ഞമ്മുടെ ഭാഗത്തുനിന്ന് കുറെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഓട്ടോക്കെ വിളിച്ചിട്ട് അങ്ങനെക്കെ ഇരിക്കുമ്പം മാസത്തില് ഓട്ടോ കൂലി ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഞങ്ങള ഇവടെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്
എന്നിട്ട് ഈ ഭാഗത്ത്‌ന്ന് ആരും ഇല്ല ഈ ഭാഗത്തന്നെ ആരും അംഗൻവാടിയിൽ പറഞ്ഞേക്കത്തില്ല
അതെ ഉം
ഇപ്പ എന്റെ ഒര് നാത്തൂന് അംഗൻ വാടീല് ടീച്ചറാണ് ഓല്
ഉം ഉം
വണ്ടി ഇന്നന്നെ പഞ്ചായത്ത് നിന്ന് വണ്ടി ഫ്രീ ആയിട്ട് സ്കൂൾ ബസ് കൊണ്ടോണ മാതിരി ഒണ്ട് മുപ്പത്തഞ്ച് കുട്ടികള്ണ്ട് അംഗൻവാടിയില്
ഉം ഉം അങ്ങനാവുമ്പ സുഖാണ് ഉം നമ്മുക്ക് വല്ല്യ എമൗണ്ട് വരൂല ഉം ഉം നമ്മക്ക് വലിയൊരു എമൗണ്ട് വരൂല്ല ഉം അതെ
ഒരാളൊക്കെക്കായിയിട്ടും ദിവസം നടക്കൂലെ സ്കൂൾ ബസ്സിനെക്കാട്ടും ചാർജ് ആണ് അംഗൻവാടി
ആഹ് അതെല്ലേ ഉം ഉം ഉം
വീട് എവിടെണ്ട് അട്ത്ത് തന്നെ
വീട് ആഹ് ഇവിടെ മലപ്പുറം ജില്ലയിലാണ് ഇല്ലതാ ഉ പിന്നെന്താ പരിവാടി പൊറത്ത് പോക
പൊറത്ത് ഇപ്പ എല്ലാ ശനീം ഞായറും പോവും ഞങ്ങളാ നാ നാട്ടിൽ ആഹ് പോനെറി ഓള് വന്നാലോ ഉള്ള് നമുക്ക് എങ്ങട്ടേലും പോവാൻ പറ്റു അങ്ങനെ പോവും എല്ലാ ആഴ്ച്ച
ആഹ് ആഹാ അങ്ങനെല്ലെ ഉം
ഞാന് അ തുണികളൊക്കെ അലക്കാൻ വേണ്ടി ഇങ്ങനെ നിക്ക നല്ലൊരു വെയിലൊക്കെ ഇങ്ങനെ കാണാണ്ട് ഉം ഇനിപ്പൊ കൊറച്ച് കഴിയുംമ്പ പ്പ മഴേം പെയ്യാനും സാധ്യത ഇണ്ട്
ഉം മെഷീലല്ലണ്ടൊ
ആഹ് മെഷീൻല് ഇട്ടിട്ട് പിന്നെ വെയില് കാണുമ്പൊ ഒന്നാണ്ട് പൊർത്ത്ക്ക്ടലാണ്
ഉം ഉം
രണ്ടിസായിട്ട് ഇങ്ങനെ മഴേല്ലായിരുന്നു
ആഹ് മയ പെയ്യെണെങ്കി അങ്ങനേണ് ഞാൻ പറയും ഷാ മായ ഒരീസം വെ യിലാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട്
സുഖായിരുന്നു ആഹ് തുണികളൊക്ക ഒണങ്ങണങ്കിലൊക്കെ
ഉം എത്ര നമ്മള് മെഷീനില് ഇട്ട് ഒണക്കിയാലും അത് വെയിലത്തിടണെ ഒര് ഇത്
കിട്ടുല ഉ മ്
ന്നാ ഞാൻ കട്ടാക്കിട്ട് അങ്ങട്ട് അടിക്കട്ട
ആഹ ആ ഓക്കേ എന്നാ ശരിട്ടോ ഉ ഓെ ഉ ഉ ഓെകെ